ഹലോ
ആഹ് ആഹ് ആഹ് ആഹ് ആവുന്നുണ്ട് ആവുന്നുണ്ട് ഉം. ആഹ് കേൾക്കുന്നുണ്ട്. കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്. ആഹ് പിന്നെ അപ്പൊ. എന്താന്ന് ഇപ്പ രാവിലെ ഇവര് ചായലും കുടിച്ചിട്ടന്ന പോവാറ്?
ആഹ് രാവിലെ ചെ ആഹ് ചായ കുടിക്കും. കടിന്ന്ച്ച അങ്ങനെ അതോ അങ്ങനെ ഒന്നും ഉണ്ടാക്കൂല. ബേക്കറി ഐറ്റംസ് ചിലപ്പോ കഴിക്കില്ല. ചെൽപ്പോം ചായയും കുടിക്കാതെ അങ്ങനെ പോകും.
ഉം വേഗം വരുന്നല്ലേ ആഹ് ഒ
ഉം ഇല്ല വേഗംന്ന് വെച്ചാ എട്ടരക്ക് വരില്ല. ഞായറാഴ്ച ആയ കാരണം നാളെ പത്ത്, ഒമ്പതര വരെയൊക്ക ക്ലാസ്ണ്ടാവും.
ഈശ്വര ആറരക്ക് തുടങ്ങിട്ടാ.
ആഹ് അത് ഞായറാഴ്ച മാ സ്കൂള് ഇല്ലാത്ത ദിവസല്ലേ. ശനിയാഴ്ച ഉണ്ടാവല്ല. ഞായറാഴ്ച അങ്ങിനേണ്. ഒമ്പതര ഒമ്പത് മണി കയ്യും. ഏഹ് ആഹ് ഓർക്ക തൂങ്ങ ചേയന്ന മ്മ. മകൾക്ക് ഉറങ്ങാത്ത ദിവസാണെങ്കിൽ ഭയങ്കര വാശിയാണ്. ഉറങ്ങാനും സമ്മയിക്കൂല്ല, നല്ല തിരക്കാവും.
ഉം
ഉം നേരം വൈകി ഉറങ്ങണസേ. ഇപ്പൊ നാളെ മിക്കവാറും അങ്ങനെയാവും. ഇതുവരെ കിടന്നില്ല.
ഉം
വാശി കാണിച്ചിരിക്കേണ്.
എന്നാലും നിങ്ങളീ വിളിക്കാനല്ലാം സമ്മതിക്കുന്നുണ്ടല്ലോ. വേറെ ആറെങ്കിലും ചോറ ആയി കൊണ്ട് നിക്കൂല്ലേ.
ഉം ശരിയാണ്. ഇപ്പൊ കൊറെവിടുന്ന് വാശി കാണിച്ചു പോയത്. അവൾക്കേ വാതില്, കൊലായിലെ വാതില് തുറന്നിട്ടു. ഇനി ആള് കെടക്കാൻ പോയി അങ്ങട്. റൂമിലേക്കെ.
ആഹ്
വാതിൽ തുറന്നു പോയി ആള്.
ഉം ഉം.
അവക്ക് അവിടെ റൂമില് കിടന്നാല സുഖം ഉള്ളൂ, എന്നാ പറയണേ. ഇവിടെ എനി കാറ്റില്ല.
അപ്പൊ എന്താ ഉള്ളിൽ എന്താണ് പ്രശ്നം?
ഉള്ളിൽ എന്താ അവക്ക് കിടുക്കാൻ തോന്നുന്നില്ല. അവക്ക് അവിടെ റൂമിൽ നന്നെ കെടുക്കണം എന്നൊരു വാശി. അവക്ക് സംഭവം കാറ്റ് ഇണ്ട്. മറ്റത് മുകളിലുള്ള റ്റാണ് ഇത് ചുമരിൽ വെക്കണ സൈഡ്ക്കയിട്ട്ള്ള് ഫാ ആഹ് അതാണ്. അപ്പ അവക്ക് കാറ്റ് എന്താന്ന പറയണ. ആള് ചൂടിന്റെ ആളാണ്. ഭയങ്കര ചൂടാണ്, എപ്പ്
ആ അതെ അതെ അതെ. ആഹ് മഴയുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ടാവായിരുന്നു.
ആഹ് ഉറക്കം ഇതാവണില്ലേ.
ഉം ഉം ഉം ഉം.
പുറത്തുല്ല റൂമില് നിങ്ങക്ക് കിടക്കാൻ പേടി.
കിടക്കാൻ, അവിടെത്തന്നെ കടുക്ക. പക്ഷെ ഉമ്മ ഉണ്ടാവാറുണ്ട് ഇവിടെ വീട്ടില്.
റൂമില്ണ്ടാവും.
ആഹ് മ്മവടെ ഇവിടെ ഉള്ള്ലെ റൂമില്ണ്ടാവാറ്ണ്ട്. ന്നില്ല. ഞാൻ പറഞ്ഞിലേ വിരുന്ന് പോയതാണ്.
എവിടത്തേക്ക് പോയത്?
ഉമ്മാന്റെ അനിയത്തിന്റെ വീട്ടിലേക്ക്.
ഓ അത് ശരി.
അപ്
പോവലില്ല? എ എപ്പെഴെങ്കിലേ പോവൂ?
എപ്പഴെങ്കിലും പോവലൊള്ളൂ.
ഉം ഉം ഉം.
ഞങ്ങൾ കെട കെടന്നിര്ന്ന്‌. ഞാനിവടെ ഉമ്മാനെ ഏഹ് വേറെ സെക്കൻഡ് മാരേജ് കഴിച്ചതാണ്.
ആഹ് അതെയോ.
ഇവട്ത്തെ ഭർത്താവിന്റെ ഉമ്മ അത് അവിട്ത്തെ. ഇപ് അവിടെ ഇള്ള എളാപ്പ ഹസ്ബൻഡ് മരിച്ചു.
ആഹ്
ആഹ് അപ്പൊ ഇങ്ങട് പിന്നെ വന്നതാണ്.
ഓഹ് ആഹ് ഹാ ഹാ
ഉം. അപ്പം പിന്നെ ആ അയ്ന് ശേ മുന്നേ ഞാന് ഇവിടേണ് കെട്ന്നീര്ന്നെ. ഈ അകത്ത്ള്ള റൂമില് ഒറ്റക്കായ കാരണം.
ആഹ് ആഹ് ആഹ്.
ഉം. അപ്പൊ ഇൻക്കി ഇപ്പവടെ ആള് ണ്ടായ കാരണം കൊർചൊര് ധൈര്യേര്ന്നു. ഇന്നൊരു പേടി.
ഗ്രില്ലെല്ലുണ്ടോണ്ട് പേടിക്കണ്ട.
ഉം. ക്ഷേ, ഇവടെ എട്ത്തൊന്നും വല്ലാണ്ട വീടുകളില്ല. സൈഡ്ക്ക് ഈ സൈഡ്ക്കായിട്ടെ.
ആഹാ ഹാ
ഉം അപ്പൊ ഒരൂസ കൊറച്ച് മുന്നേ നായ്ക്കളെ ശബ്ദം കേട്ടപ്പം ഇൻക്ക്‌ പേടി.
ആഹ്. അതിന്റെ ഇണ്ടായാല് ഭയങ്കര ചൊറയാണ്. ഒച്ചപ്പാട് ഇണ്ടാകുമ്പാ നമ്മക്ക്‌ പേടി.
നമുക്ക് പേടിയാണ്. അങ്ങനെ മനസ്സ് ക്കങ്ങനെ പേടി കുടുങ്ങി കഴിഞ്ഞാ പിന്നൊരു പേടിയാ. അല്ലെ പിന്നങ്ങനാണ്ട് കെട്ക്കും.
ഉം എനക്കും ഭയങ്കര പേടിയാന്ന്. ഉം.
ആള് വീട്ടില്ണ്ടെങ്കി. അവര്ള്ള കാരണാകുമ്പോ നമക്ക്‌ പേടിയാവൂല. ഇല്ലെങ്കി പിന്നെ. ആഹ്
ടൂറ് യാത്രയെല്ലാം പോവാറ്ണ്ടോ?
യാത്ര പോവാറ്ണ്ട് ആഹ് വയനാട് പോയിട്ട്ണ്ട്. മൂന്നാറ്. ന്നാർ വട്ടവട.
എല്ലാരിം കൂട്ട്വോ? എല്ലാരും അട എല്ലാരും ഒ പ്പരാ പോവാ? കൂട്ടു കുടുംമ്പങ്ങളെല്ലാരും കൂടി.
ആഹ് ആഹ്. ഒരു പ്രാവശ്യം ഇവടെ പോയി. എന്താണ് വെള്ള ച്ചാട്ടം കാണാന് എന്താണ് അതിരപ്പള്ളി. അവിടെ തനിച്ചാ പോയത്. ഇവരെ ആഹ് സ്നേഹിതനും ഇവരും കൂടി ഞങ്ങളും കൂടി പോയത്.
ആഹ് ആഹ് ആഹ്. എല്ലാരും കൂടി പോവാനൊരു രസാണ്. ഏട്ടത്തിയമ്മമാരും ആഹ് ഉമ് ഉമ്മിം ഉപ്പിം എല്ലാരും കൂടി പോവാന്.
വയനാടും ഇവടൊക്കെ. മൂന്നാറ് പിന്നെന്റെ വീട്ടിന്ന്. മൊത്തം ഞങ്ങള് ബസ്സില് അല്ലെ മൊത്തത്തില് ഫാമിലി മൊത്തം പോയത് ഹും ആഹ് കൊറെ ആളിണ്ടായിനി. സ്വന്തം വീടാ ആഹ് കൊറച്ച് ദൂരണ്ട്. ഒര് ഓട്ട ഓട്ടോക്ക് പോവാണേ നാനൂറ്റിഅയ്മ്പത് അഞ്ഞൂറ് രൂപക്ക്ള്ളെ ഓട്ടോ ഉണ്ട്.
എന്റെ ഭഗവാനെ അപ്പൊ അത്രയും ദൂരാന്ന്.
ആഹ് ദൂരണ്ട് മൂന്ന് ബസ് മാറിക്കേറണം.
മൂന്ന് ബസ്സ്‌ മാറി കേറണോ
ആഹ്
അയ്യോ കൊറേ ദൂരാന്ന് ആഹ് ആഹ് ഒരു പത്തയിമ്പത് കിലോമീറ്റർ ഇണ്ടാവലോ
ആഹ് ഇണ്ട്
പത്ത് മുപ്പത്തഞ്ച് ഇണ്ടാവും ഉം അപ്പൊ എങ്ങനെ പോയി നിക്കൊന്നും ചെയ്യില്ല വീട്ടില് ആരെല്ല ഇള്ളെ
വീട്ടില് ഉമ്മ ഉപ്പ രണ്ട് അനിയമ്മാര് ഒരു അനിയത്തി ഉമ്മയും ഉപ്പയും രണ്ട് അനിയമ്മാരും അനിയൻ ഗൾഫിലാണ് ഒരാള് ഒരാള് ഇവിടെ നാട്ടിലാണ് ഒരു അനിയെത്തി അവള് കല്യാണം കയിച്ച വീട്ടിലാണ് ഇപ്പൊ പോയി ഖത്തറീക്ക് പോയി ഭർത്താവിന്റെ അടുത്ത്ക്ക് മിയാന്ന്
എല്ലാരും അത് ശരിയാ അപ്പൊ പോയില്ലേ നി കോവിഡില് ഇപ്പൊ
ഞാൻ ഇല്ല അപ്പൊ അവള് പോവണ കാരണം കയിഞ്ഞ വെള്ളിയായ്ച്ച പോയി തിങ്കളായ്ച്ച വന്നത് അവളെ കൂടെ നിക്കാൻ വേണ്ടിട്ടേ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഉം പിന്നെ അങ്ങനെണ്ട് പോവാറില്ല എപ്പോഴെങ്കിലും രണ്ടു ദിവസം ഒരു ദിവസം അങ്ങനെ
ആഹ് മദ്രസയാണ് അതാണ് അതന്നെ സ്കൂള് വെള്ളിയാഴ്ച കഴിഞ്ഞ പിന്നെ സ്കൂള് ശനിയും ഞായറും ലീവാണല്ലോ ഇപ്പൊ മദ്രസ ഇണ്ട് ഓരാണെങ്കിലും മദ്രസ രണ്ടീസം ലീവാവും അതാണ് ബുദ്ധിമുട്ട് ആഹ് നമ്മളെ വീട്ടിക്ക് പോണ നമ്മക്കൊരു സന്തോഷല്ലേ
പിന്നെന്തൊരു രസായിരിക്കും എല്ലാരും
ആകെ നമുക്ക് അങ്ങനെ ഒരു ആശ്വാസല്ലേ
അതെ അതെ അതെ അവെടെ പോയാല് ഉമ്മയെല്ലെല്ലാം പണിയെല്ലാടുക്കൂലേ
ആഹ് എടുക്കും ഉമ്മ പിന്നെ സുഖല്ല ഇത് ഓപ്പറേഷൻ സർജറി കയിഞ്ഞു ഊരവേദനായ കാരണേ
ആഹ്
ഊരക്കും കാലിനും കൂടി തരി ആഹ് സർജറി കയിഞ്ഞു ഇപ്പൊ ഒരു വർഷം കയിഞ്ഞു ഒന്ന് രണ്ടു വർഷായി തുടങ്ങി
എവിടുന്നാ ഒന്ന് ചെയ്തെ
അത് ഇവിടുന്ന് പെരിന്തൽമണ്ണ
പഷേ ഈ നടുവേദനക്കെല്ലാം ചെയ്യാൻ പാടില്ലാന്നല്ലേ പറയല്
ആഹ് പറയിണ്ട് പഷേ കൊറേ ആൾക്കാര് ചെയ്തിട്ടാണ് പറ കൊഴപ്പൊന്നുല്ലാന്ന് പറഞ്ഞു ഉമ്മാക്കെ വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ടേ കാണിക്കണ സ്ഥലത്ത്ന്നൊക്കെ ആഹ് ഇപ്പ വേദന കുറവന്നേണ് മറ്റേ കാല് ഒരു തരിപ്പായിരുന്നു കാല് കടഞ്ഞ്
അത് ശരി ആഹ്
വേ വേദനയായിരുന്നു ഇപ്പൊ കൊയപ്പല്ല ഇപ്പ ആഹ് വേദനയൊന്നുല്ല
ഉം ഉം ഉം
അപ്പൊ ഉമ്മാക്ക് കാണിക്ക്ണ സ്ഥലത്ത്ന്ന് കൊറെ സ്ഥലങ്ങൾ കാണിച്ചു അവിടന്നൊക്കെ പറയ്ണെ സർജറി വേണെന്നായിരുന്നു
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ ചെയ്തതാണ്
ഒരു അനിയന്റെ കല്യാണം കഴിഞ്ഞുല്ലേ
ആഹ് എൻഗേജ്മെന്റ് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടില്ല ഞങ്ങക്ക് വീട് പണിണ്ട് വീട് പണിയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ആഹ ഒരാൾ ചേർതെന്നെ
ശോ കല്യാണം എല്ല അടിച്ചു പൊളിക്കണ്ടേ പെട്ടെന്ന് ഇണ്ടാവോ ഇപ്പളേ ഇണ്ടാവോ
ഇല്ല വീട് പണി കഴിഞ്ഞേനെഷം വേണംന്ന് വെച്ചിട്ടാ അവന് അവനവിടെ ഒരാള് കമ്പനിയില് ഈ വയറും അങ്ങേയുള്ള
മ് മ് മ്
ആ കമ്പനിയാണ് കറണ്ടിന്റെ ഉപകരണങ്ങളൊക്കാ മറ്റിയാൾ ഇവിടെ ഈ ഈവന്റ് ഇതില്ലേ ഇവന്റ് മാനേജ് അയിന്റെ
ഉം
ക്ക് എടുത്തിട്ട് അവനാണ് അതിന്റെ മെയിൻ ആ ആഹ്
അഹ് ശരി ഉപ്പ എന്തേം ചെയ്യുന്നുണ്ടോ
ഉപ്പ ഇല്ല ഉപ്പാക്ക് താമരക്കൃഷിണ്ട് അത് ഇപ്പൊ കൊർച്ച് കൊർച് ഇതാണ് ആഹ് അത് ഇവിടെ ഞങ്ങളെവിടെ തന്നെയാണ്
അത് ഏതിലാ എങ്ങനെയാണത് കൃഷി ചെയ്ന്നേ
കായല് കായല് ന മ്മൊരു ഇതാ നടലാണ്
നിങ്ങളെ നാട്ടില് താമരലുണ്ട്
ആഹ് ഇണ്ട്ണ്ട്
ഹീഎപ്പഴെങ്കിം വരാട്ടാ
ആഹ് ആ ആയിക്കോട്ടെ അയി വരാലോ നമ് ഇനി നമക്ക് അങ്ങട്ടും ഇങ്ങട്ടും ഒക്കെ വിളിക്കാലോ ആ യാത്രൊക്കെ പോവാറുണ്ടോ
ആഹ് പോവാറുണ്ട് അത്യാവശി ഇപ്പൊ രണ്ടു കൊല്ലായി പോവാതെ
അഹ് ശരി ദൂരെഒക്കെ ആണോ പോല് നിക്കാനായിട്ട് അങ്ങനെക്കേ
ആ എന്റെ കഴിഞ്ഞ കൊല്ലത്തിന്റെ അപ്പുറത്തെ കൊല്ലം എന്റെ കൂട്ടുകാരിണ്ട് ബെസ്റ്റ് കൂട്ടുകാരി അവളും ഫാ മും കൂടിട്ട് കൊട കൂർഗിലും പിന്നെ മൈസൂരിലും പോയിട്ട്ണ്ട് നല്ല രസമായിരുന്നു മ് ഇവിടെ ഇവിടുന്ന് വണ്ടിയാക്കി ഇവരെന്നേ മാറി മാറി ഓടിച്ചു അവളെ ഭർത്താവും മോനും ഇവരും കൂടിട്ട് മാറി മാറി ഓടിച്ച് പിന്നെ രണ്ടു വർഷ ഷേ പോകാൻ പറ്റില്ല എന്തൊക്കെയോ സാമ്പത്തിക- പ്ര -പ്ര- പ്രഷ് പ്രശ്നങ്ങള് അതുകൊണ്ട് മോൻ ഇങ്ങനെ ചൊറയാ ചോറിയക്കി ഈ ഇ പ്രാവശ്യം ഗുരുവായൂർ പോയിട്ട് വന്ന് നമ്മള് മാത്രം നാല് പേര് മാത്രം വണ്ടി എടുത്തിട്ട് നമ്മളെ വണ്ടിയടുത്തിട്ട് പോയിട്ട് വന്നു അവന് യാത്ര ഭയങ്കര ഇഷ്ട്ടാണ്
ആർക്ക് മോനോ
ആഹ് അപ്പോ ഇവര് പറഞ്ഞ് എനിക്ക് ഇത്ര ദൂരോന്നും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റൂല്ലാന്ന് പറഞ്ഞ് എന്റെ ഭർത്താവ് പിന്നെ ഇവന്റെ ചോറ ഇവൻ പറഞ്ഞു ഞാൻ സ്കൂള് തോറന്നാ പോകൂല്ല എവിടെയെങ്കിലും പോണംന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിലൽ ട്രെയിനിലെല്ലാം പോയാൽ മതില്ലേ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ വണ്ടി കാറെടുത്തിട്ട് പോവുമ്പോ ഭയങ്കര ക്ഷീ- ആ ക്ഷീണം പിടിക്കൂലേ ഒറ്റക്കന്നല്ലേ മോൾക്ക് ലൈസൻസ് എല്ലാം ഉണ്ട് പക്ഷെ ഓടിക്കാൻ നല്ല പ്രാക്ടീസ് ആവണത്രേ ഉം അങ്ങനെ നമ്മൾ പോയിട്ട് വന്നു പെട്ടെന്നൊരു പോക്ക്
ആ ശരി ഉം കോള് കട്ട്
ആഹ്
ട്ടഴിമേ
ആഹ് ഓക്കേ ഓ